ആ ആണോ
ആഹ് ഓഹ് എന്തൊക്കെയ ഇങ്ങനെയൊക്കെ പോകുന്നു അവിടെ എന്തുണ്ട് വിശേഷം സുഖാ അവിടെ മഴൊക്കെ ഇണ്ടോ
ആഹ് ഇവിടെ ഇന്നിപ്പ മഴൊന്നും കാണുന്നില്ല ഇന്നലെയൊക്കെ നല്ല മഴയേനു വൈകുന്നേരക്കെ നല്ല മഴയും ഇടി മിന്നലൊക്കെ ഇണ്ടായിരുന്നു അവിടെയോ ആഹ് കറണ്ട് കൊറച്ച് പോയിം വന്നും പോയിം വന്നും ഇങ്ങനെ കളിച്ച് രാത്രിയുണ്ട് ട്ടോ പ്പ ആഹ് മയ വൈകുന്നേര സമയത്ത് ആഹ്
ഇവിടെ ഭയങ്കര മഴയായിരുന്നു മഴയന്ന് വെച്ച പ്പീ ആഹ് ഇന്നിപ്പ ഇല്ല ഇന്ന് പക്ഷെ ഉച്ച മുതല് ഇരുണ്ട് കൂടി കെടക്കുന്നുണ്ട് പിന്ന ഉം നൈറ്റ് പെയ്യൂല്ലോന്ന് അറിഞ്ഞില്ല
ആഹ് അത് അറിയില്ല കാരണം ഇപ്പൊ കൊറച്ചോസായിട്ട് രാത്രി നല്ല മഴ തന്നെയാണ് അവിടെ ചൂട് കൊറവുണ്ടോ മഴ കാരണം
ഏയ് നല്ല ചൂടാണ് രാത്രി മഴ പെയ്താ ഒന്ന് തണുക്കും അല്ല
ഇപ്പൊ ചെ ലേശം ഒരു ചൂട് കൊറവുള്ള മാതിരി ഇണ്ട്
ആഹ് അത്രയേ ഉള്ളൂ
ആഹ് രാ മഴ പെയ്തിണ്ടെങ്കിൽ രാത്രി മഴ പെയ്താൽ പിന്നെ സുഖമായിട്ട് രാത് ത്രി ഒറങ്ങാൻ കഴിയുന്നുണ്ട് അതന്നെ വല്ല്യ കിട്ടല് രാത്രി ഒറങ്ങാൻ കഴിയ്ണ്ട്
സഹിക്കാൻ പറ്റാഞ്ഞിട്ട്
അതെ രാത്രി ഒന്നും ഒറക്കം തന്നെ വരത്തില്ല ഇപ്പൊ മഴ പെയ്യുന്നത് കൊണ്ട് രാത്രിയാണല്ലോ മഴയും പെയ്ത് പകല് മഴയേ ഇല്ല വൈകുന്നേരായ നല്ല മഴയും ഇടിയും മിന്നലും കാറ്റോ ക്കെണ്ടാവും അതുകൊണ്ട് രാത്രി സുഖായിട്ട് ഒറങ്ങാ
ഇവിടെ മാരങ്ങൾ എല്ല ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് വീഴാ കാറ്റിട്ടേ ഭയങ്കര കാറ്റാണ് ഉം
ആഹ്
ഉം ഓഹ് ചായ കുടിച്ചു
എന്ത ഇല്ല ഞാൻ കുടിച്ചില്ല ഞമ്മളങ്ങനെ ചായ കുടിക്കലില്ല ആഹ് അഒന്നുംല്ല ചായ നമുക്ക് വൈകുന്നേരം അങ്ങനെ ചായ ചായ ശീലല്ല ആഹ് രാവിലെ മാത്ര ചായ കുടിക്കോള്ളു പിന്നെ എട ഇതൊക്കെ എന്തെങ്കിലും കടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പുതിയാവുമ്പോ ഉണ്ടായിട്ടെ അങ്ങനെ നിർബന്ധംല്ല ആഹ് നിർബന്ധല്ല നിങ്ങൾക്ക് നിർബന്ധ ആരിക്കില്ലോ വൈകുന്നേരത്തെ ആഹ് അത് ചെലേ സ്ഥലങ്ങളിൽ വൈകുന്നേരത്തെ ചായയും നിർബന്ധ ആരിക്കും
നാലു മണിയൊക്ക ആവുമ്പോത്തേും നമ്മള് ചായ ഇടും
എന്തെ കടി ഇണ്ടാക്കോ ഇങ്ങള്
ആഹ് ഇ ഇണ്ടാക്കൂ ചെലപ്പം വേടിച്ചിട്ട് വന്നിട്ടുള്ള എന്തെങ്കിലും ഇണ്ടാവും അല്ലെങ്കി ക എങ്കിലും ചായ നിർബന്ധമാണ് പാൽ ചായ ചട്ടൻ ചായയെങ്കിലും കുടിക്കും സമയം അങ്ങനെയാണ് പിന്നെ ഇന്ന് എന്താണ് സ്പെഷ്യല് ഇണ്ടാക്കിയത്
എന്ത്
ഇന്ന് എന്തായിരുന്നു സ്പെഷ്യല് ഉച്ചക്കത്തെ
ഇന്ന് ഉച്ചക്ക് മീന്റെ കറിയും മാന്തള് മാന്തളും പൊരിച്ചതും മാന്തളും മുളകിട്ടതും ചോറും വേറെ സ്പെഷ്യലൊന്നുല്ല അവിടെയോ ഇല്ല അവിടെയോ
ഇവിടെ പിന്നെ സ്പെഷ്യലൊന്നുല്ല മീൻ കറി പോരൻ അതൊക്കെ തന്നെ ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മക്ക് ചക്ക അപ്പം പറ നമ്മുടെ ഒരു ബന്ധുവിന്റെ വീട്ടിന്ന് ചക്ക കൊണ്ടുവന്നു അത് ഇപ്പം ഇത്രയൊക്കെ ഉള്ളൂ അല്ലാതെ സ്പെഷ്യലൊന്നുല്ല ഇനിപ്പോ രാത്രിത്തേക്ക് ഇണ്ടാക്കണോ ഫുഡ്
ആഹ് രാത്രി ചെല്പ്പോ ചപ്പാത്തിയോ ദോശയോ എന്തെങ്കിലും ഉണ്ടാക്കണം കറിണ്ട് എന്തെങ്കിലും ഉണ്ടാക്കണം ഇവിടെ ഞാനും ഹസ്ബൻഡും മാത്രുള്ളു അപ്പൊ എന്തെങ്കിലും ഉണ്ടാവും ഒരു നേരം ഇണ്ടാക്കിയ രണ്ട് മൂന്ന് ദിവസത്തേക്ക് എത്തിക്കാനുണ്ടാവും
ആഹ് ആയിട്ടാ പിന്നെ അതല്ലാതെ എന്തെങ്കിലും ഇത്തിരി കൂടി ഉണ്ടാക്കിയാ മതില്ലേ ഉം
ഇതിപ്പോ ഇന്ന് ഉച്ചക്ക് ഇണ്ടാക്കിയ കഴി ഞാൻ ഇപ്പ ഇന്ന് വന്നതൊള്ളു ഞാൻ ഇന്റെ വീട്ടിലായിരുന്നു ഉണ്ടായിനേ ആഹ് അപ്പ ഇന്ന് രാവിലെ ആകുമ്പോള ഏഹ
അവിടെ എന്തായിരുന്നു വിശേഷം
ഇന്റെ വീട്ടില് എല്ലാരുണ്ട് അതോണ്ട് നല്ല രസാണ് അവിടെ ഇവിടെ ഞാനും മൂപ്പര് മാത്രള്ള അതുകൊണ്ട് ഭയങ്കര ബോറടിച്ചലാണ്
മൂപ്പര് പള്ളിക്ക് പോയിട്ട് എപ്പം വരും
ഉം ഉച്ചകഴിയും ഉച്ച കഴഞ്ഞാ വരും പിന്നെ പള്ളി പോവും ഉം ഉം വീട്ടില് അങ്ങനെണ്ടാവുല ആഹ ആഹ ഒറ്റക്ക് ബോറടിച്ച് കുത്തിരിക്കും വീട്ടിലാണെങ്കിൽ എല്ലാവാരുണ്ട് കുട്ടികളൊക്കെണ്ട് ഉപ്പാന്റെ അനിയത്തിയേൽതും കാക്കാന്റൊക്കെ മക്കളുണ്ടാവും പിന്നെ ചുറ്റിലും കുടുംബകാരന്നെ അയൽവാസി കളായിട്ട് കുടുംബക്കാരന്നെയുള്ളേ അപ്പൊ നല്ല രസാണ് അവിടെ ഉം ആഹ അതെ അതെ മക്കളൊക്കെ ഉള്ളോണ്ട് അങ്ങനെ നേരം പോകും
അഹ അതെ അതെ
ആഹ അവിടൊക്കെ എങ്ങനെയാ
നമുക്ക് ഇവിടെ വീട്ടില് നമ്മുക്ക് പെറ്റിണ്ട് ഒര് അഞ്ച് പട്ടി കുട്ടി അപ്പൊ പിന്നെ അവരെ സമയം ആഹ അത് തന്നെ അവരെ നോക്കി തന്നെ സമയം മൊത്തം പോവും പിന്നെ വീ ഇല്ല ആഹ പിന്നെ ചുറ്റുമൊത്തം ബന്ധുക്കളാണ് പിന്നെ കൊ അതൊണ്ട് നമക്കിപ്പോ മിണ്ടാനും പറയാ
അതെ അതെ നിങ്ങളിപ്പോ രാത്രില് സ്പെഷ്യൽ എന്തേ ഉണ്ടാക്കോ രാത്രി സ്പെഷ്യൽ എന്തേ ഉണ്ടാക്കോ
ഓഹ്
രാത്രി
രാ ആഹ് ആഹ് ആഹ് റേഞ്ച് പോയന്ന് തോന്നുന്നു രാത്രി ഇത് രാത്രി ഇവിടെ സാധാരണ അവര് ചോറ് തന്നെയാണ് കഴിക്കാറ് ഞാൻ കഴിക്കൂല അവര് ബക്കിയുള്ളൊര് ചോറ് തന്നെ കഴിക്ക്ണത് ഞാൻ വല്ല ഫ്രൂട്ട്സ് മറ്റേ എലക്കി വെച്ചിട്ട് ഒന്ന് തടി കൂടി അപ്പൊ തടി കൊറക്കാൻ വേണ്ടി- ആ ഡയറ്റില ഡയറ്റില തടി കൊറക്കാൻ വേണ്ടി- ഈ ചെലപ്പോ ഒരു മുട്ട പുഴുങ്ങിയതും പിന്നെ ഇച്ചിരി കുക്കുംമ്പറും ക്യാരറ്റ് അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ ആഹ് സോയ വേവിച്ചതും കൊറച്ച് ക്യാരറ്റുപീ റ്റ് ഒന്നു ഫ്രൈ ആക്കി അങ്ങനെ അങ്ങനെയൊക്കെ എന്തെങ്കിലെ കഴിക്കു
ഏഹ് ആഹ് അപ്പം ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിച്ചൂടെ ച ചപ്പാത്തിക്കെ കഴിക്കാലോ രാത്രി.
പിന്നെ ഈ നൈറ്റ് ഒരുപാട് ഫുഡ് കഴിക്കണ്ടാന്ന് വിചാരിച്ചിട്ടാ. ഉച്ചയ്ക്ക് കഴിക്ക്ണ് ഉച്ചയ്ക്ക് ഒരു ഒരു തവി ഒന്നര- തവി ചോറും പിന്നെ ബാക്കി കറികളുക്കെ അങ്ങനെ കഴിക്കുന്നത് രാവി ലേ ഓടി സോ ദോശ രണ്ട് ദോശ അല്ലെങ്കിൽ ഒരു ഒരു ഗ്ലാസ് ഓട്സ് അങ്ങനെ എന്തെങ്കില്. പിന്നെ ഒന്നും കൊറക്ക ആഹ് പക്ഷെ നമുക്ക് അറിയത്തില്ല കേട്ടോ അങ്ങനെ കഴിക്കുന്നത് പറഞ് ആദ്യ ത്തെത് ദിവസെ ഉള്ളെ വഴക്കെ ഉള്ളായിരുന്നു പിന്നെ കൊഴപ്പൊന്നുല്ല കൊറഞ്ഞു പിന്നെ ഞാൻ വിചാ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാറുള്ളൂ
ആഹ് എടക്കൊക്കെ ഇപ്പ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാലെ നമ്മുക്ക് വെയയിറ്റ് കൊറഞ്ഞാ പിന്നെ എടക്കൊക്കെ പൂതിയുള്ള എന്തെങ്കിലും ഒക്കെ കഴിക്കയും ചെയ്യാലോ ആഹ് നമ്മള് മെയിൻ ചെയ്ത് കൊണ്ട് പോകണങ്കിൽ എടക്കൊക്കെ പൂതിവരുമ്പോ എന്തെങ്കിലും കഴിക്കും ചെയ്യാ.
ആഹ് അതാണ് നമ്മള് സ്ഥിരം കഴിക്കുമ്പഴാണേ
ആഹ് സ്ഥിരം കഴിക്കുമ്പോളാ പിന്നെ നമ്മള് തടി വച്ചു പോകും
ഉം പി ന്നെ എനിക്കേ ഇടക്ക് വെച്ചിട്ടൊന്ന് വച്ച കഴിഞ്ഞാ അവള് ഇടിയായി ഈ നൈറ്റ് റ്റ് ഇടിയപ്പവും കറി അങ്ങനെ സ്ഥിരം അങ്ങ് കഴിക്കുവായിരുന്നു.
ആഹ്
ഇക്ക് ഏഹ് എന്താ പറയാ അരിയല്ലേ പിന്നെ ഉച്ചക്കക്കെ ഫുള്ള് ചോറ് നല്ല നല്ല കറിയൊക്കെയാണകി അല്ലാന്ന് ഉണ്ടെങ്കി ഇച്ചിരി തോനെ ചോറ് അങ്ങനെ കഴിച്ചിട്ട് പെട്ടെന്ന് അറിയുന്നത്
ഏഹ് ഹും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കോ നിങ്ങള്.
ആഹ് ചെല സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ മിക്കപ്പഴും ഉണ്ടാക്കുന്ന ബിരിയാണി ബിരിയാണി ഉണ്ടാക്കാം നമുക്ക് ഓഹ് അവിടെ ഉണ്ടാക്കൂല. എന്തോ
കുക്കറിലാണോ വെക്ക്‌ക
ആഹ് കുക്കറില് വെക്കും കുക്കറില്.
ഏഹ് ഏഹ് എങ്ങനെ ഗ്യാസാണോ നിങ്ങൾ ഉപയോഗിക്കല് അല്ലെ അടുപ്പോ.
ആഹ് ഗ്യാസ് ഉപയോഗിക്കാറ്ണ്ട് പിന്നെ കുക്കറ് വെക്കാണെങ്കിൽ കൂടുതലും ഗ്യാസാണ്. അടുപ്പിനകത്ത് കുക്കറ് കൊറെ നേരം അങ്ങനെ വെക്കാനൊക്കില്ലല്ലോ.
ആഹ് അതെ അതെ
ആഹ് ഫ്രൈഡ് റൈസ് വെക്കുമ്പോ അടിപ്പില് വെക്കും.
ഏഹ്
ആഹ് അത് ആഹ്.
ഉം ഉം.
ബിരിയാണി ഒക്കൊണെങ്കിൽ അത് ഒറ്റ വിസിൽ അടുപ്പിച്ച് അങ്ങനെ എടുത്താ പോരെ ഫ്രൈഡ് റൈസാവുമ്പോ അരി നേരത്തെ വേവിച്ചിട്ട് കൊറച്ച് നേരം റസ്റ്റ്
ഊറ്റി ആഹ് ഊറ്റിയെടുക്കൊക്കെ ചെയ്യേണ്ടിയാണല്ലോ.
പിന്നെ നല്ല കട്ടീത് തിയിട്ട് അങ്ങട്ട് ചെയ്താ പോരെ.
അതെ ആഹ്
ഉം അപ്പ പിന്നെ പേടിക്കണ്ടാലോ ഉം അപ്പ പിന്നെ ശരി ഇപ്പം ഗ്യാസ്
ആഹ് അതാണ് ഇപ്പൊ ഗ്യാസിന് ഭയങ്കര ബു
ഉം ആ എനിക്കിപ്പോ വീട്ടില് പറയുന്നു ഇനി കുക്കറന്നും ഉപയോഗിക്കേണ്ടാന്ന്.
ഏഹ് ഇപ്പൊ എല്ലാരും അടു ഗ്യാസ്ടുപ്പ് ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇപ്പ പെട്ടെന്ന് എല്ലാരും അടുപ്പിലേക്ക് കേറി ആഹ് ഇപ്പ എല്ലാരും അടുപ്പല്ലേ
എനിക്ക് തോന്നുന്നു നമ്മള് ബുക്കിതു കഴിഞ്ഞിട്ട് പതിനഞ്ചൂസം കഴിഞ്ഞിട്ടാണത് ബുക്ക് ആയത് പോലും
ആഹ് അത് എന്തോ കണക്കുണ്ടല്ലോ നാപ്പ പതിനെട്ട് ദിവസത്തിന് ശേഷ അങ്ങനെ എന്തോ കണക്കുണ്ടല്ലോ
അതാണ്
അടുപ്പ് കത്തിക്കാൻ തന്നെ സുഖം പക്ഷേ ഈ ചൂടത്ത് പിന്നെ ഒന്നും കൂടെ ചൂട് കൂടാചെയ്യ അട്
ആഹ് ടപ്പേ ഈ ഷെഡിൽ തന്നെല്ലേ അത് മാത്രല്ല ഇല്ല കൂടെ നിക്കണം അടുപ്പ് കത്തിച്ചിട്ട് മാറി നിക്കാൻ പറ്റൂല്ലല്ലോ അതിന്റെ കൂടെ നിക്കണ്ടേ ആഹ് അടുത്തന്നെ നിക്കുമ്പോ അതത്രേം ചൂടടിക്കുല്ലേ നമ്മുടെ മുഖത്തും ദേഹത്ത് ശരീരത്ത് മൊ ത്തം ചൂടടിക്കുവാ ഉം ആഹ് പിന്നെല്ലേ ഇപ്പം ഇന്നലെയാണ് പുതിയ ഗ്യാസ് പിന്നെ കിട്ടിയത് ഗ്യാസ് കിട്ടിയപ്പതന്നെ പറഞ്ഞു ഇനി ജൂൺ പത്ത് കഴിഞ്ഞ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റത്തൊള്ളൂ ബുക്കീതാ പത്ത് പതിനഞ്ചൂസം കഴിഞ്ഞ് ആ അല്ല രണ്ട് കുറ്റിയുണ്ട് പക്ഷെ നമുക്ക് ഒരു കുറ്റി ഇടുത്ത് കഴിഞ്ഞാ പ്പ നാ എത്ര ഇനിപ്പൊ ജൂൺ പത്ത് കഴിഞ്ഞിട്ടെ ബുക്കിയ്യാൻ പറ്റുള്ളൂ എന്നിട്ട് പത്തുസം കഴിഞ്ഞ് കിട്ടത്തൊള്ളൂന്ന്
ആഹ് ആഹ്
പോയത് അതുകൊണ്ട് വീട്ടിൽ പറഞ്ഞേക്കുന്നത് ഇനി കുക്കറൊന്നും ഉപയോഗിക്കേണ്ടേ കുക്കറിനകത്താവുമ്പോളല്ലേ ഗ്യാസ് ഉപയോഗിക്കുന്നത്
അതെ അതെ
ഡാ എന്താചോയിചാല് കലത്തിലും ചട്ടിയിലും ഒക്കെ അങ്ങ് വെച്ചാൽ മതി എന്നാ പറയുന്നെ
ചോറൊക്കെ എങ്ങനെ അടുപ്പതാവെക്കല് അല്ല ഗ്യാസ്
ആഹ് ചോറ് നമ്മള് നേരത്തെ ചോറ് മാത്ര അടുപ്പേ വെക്കും എന്നിട്ട് ബാക്കിയെല്ലാം കുടിന്ന വെള്ളവും റും
ആഹ്
ചോറും അടുപ്പിൽ വെക്കും ബാക്കി കറികളും എല്ലാം ഗ്യാസിലായിരുന്നു വെക്കുന്നത്
ആഹ് ആഹ് പക്ഷെ കറിയൊക്കെ അടുപ്പത്ത് വെച്ചാൽ നല്ല ടേസ്റ്റ് ആണല്ലോ
ആഹ് ആണ് ആണ് നല്ല ടേസ്റ്റാണ് ഈ അതുകൊണ്ടാണ് നമ്മള് കുടിക്കുന്ന
ക്ക് അടുപ്പത്ത് ചട്ടിലൊക്കെ വെച്ച നല്ല ടേസ്റ്റ് ഇണ്ടാവും മീനൊ ക്കെ മൊളകിട്ടാല് മൺചട്ടില്
ആഹ് അതിപ്പം ഗ്യാസ് ഇല്ലാത്തപ്പോഴാണ് നമ്മൾ കറക്റ്റ് അത് നന്നായിട്ട് അറിഞ്ഞു വരുന്നത്
ഞമ്മള് പിന്നെ ആ ആ ഇന്റെ വീട്ടില് തറവാട്ടില് അടുപ്പതന്നെ അധികം വെക്ക മൺ ചട്ടിലാവുമ്പോൾ നല്ല ടേസ്റ്റ് കൂടും മീന്റെ കറിയൊക്കെ വെക്കുമ്പോൾ ഉം
ആഹ് മീന്റെ കറിന്നൊക്കെ പറഞ്ഞ അത് വെക്കുമ്പം തിന്നുന്നതിനെക്കാട്ടി നല്ലത് കൊറച്ച് ഇരുന്നിട്ട് തിന്നുമ്പോഴാണ് ഈ മൺചട്ടിലൊക്കെ നമ്മടെ നല്ല മറ്റേ ഗ്യാസുമ്മന്നെത്തേക്കൊക്കെ വെച്ചിട്ട് എന്താ കാര്യം ഉം
വേറെന്തൊക്കെയാണ്
വേറെ എന്താണ് വിശേഷങ്ങള് ഇനിയിപ്പെ എന്താണ് പരിപാടി
ഇപ്പൊ ഇപ്പം പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ല ഇപ്പം രാത്രിക്കത്തേ എന്തെങ്കിലും നോക്കണം
ആണോ ഉം എങ്കിൽ പിന്നെ കുക്കിംഗ് ഒക്കെ നടക്ക ട്ടെ സമയം കിട്ടമ്പോ വിളിക്ക ആഹ് അതെ അതെ ശരിയെങ്കി